ആഹ് അസ്സലാം അലൈക്കു
വലൈക്കു മുസ്സലാം. എന്താ വർത്താനങ്ങളൊക്കെ
ആഹ് നല്ല വർത്താനം എന്തൊക്കെയണ് വിശേഷം അള്ളാ മഴ മഴയേള്ളു.
ഏഹ് ഇന്ന് മഴന്നെ
നല്ല മഴയാ ആഹ് രാവിലെ തൊടത്തിയ ഇവിടെ മഴ
ഏഹ് ഇവിടെന്നലെ രാവിലെ നല്ല മഴേനി പിന്നെ ഒന്ന്ങ്ങനെ വെയിലങ്ങനെ കൊറഞ്ഞ മട്ടത്തിര് അർ ച്ചിനു ഇന്ന് ഇപ്പോ വല്ല്യോരു കൊഴപ്പില്ല മഴ പെയ്തിട്ടില്ല എന്നാ പാർണുണ്ട് പറഞ്ഞ പോലെ.
ആഹ് ഇന്നലെ സൂര്യനെ കണ്ടിട്ടെന്നെ ഇല്ല്യ അങ്ങനെ പറയാ
തെളിവുണ്ടായിനി
ആഹ് എന്തെങ്കിലും മഴ നമുക്ക് ത്. ആഹ് ണ തുർ തിരിമ്പിത്ഒ ക്കനുള്ള ഇതൊന്നുല്ല്യ അങ്ങനെ ഉണ്ടെങ്കിലും ആഹ് അയിനുള്ള ച്ച ചാൻസ് ഇല്ല്യ.
ഉച്ചന്റെഷം മിഷീൽട്ട് ഒണക്കിന്റെഷം കൊറഞ്ഞ തുണികളൊക്കെ കാറ്റ് ഇട്ടാനൊക്കെ കിട്ടി
ആഹ് അതെ ഞാൻ മിഷീൽട്ട് ഒണകി മേലാണ്ട് കൊണ്ട് ഇട്ട് ഇനിയിപ്പാ അത് കൊണ്ടടന്നിട്ട് വെറുതെ ഉം നമ്മള്ത്ങ്ങനെ നട. അക്കാ മെനക്കടണ്ടേ അപ്പായിന് മെനക്കടുല്ല്യ ആഹ് അതെ ആഹ് ആഹ് ഈ കോണിന്റെ കടെ കൂട് മേല മേലക്കൊന്നുല്ല്യ കോണിക്കൂട് വാർ ത്തത്.. പിന്നെ ഈ സീറ്റ് ഇട്ട്ക്കാ അപ്പൊ അതുകൊണ്ട്. സൂക്കണ അയല ഇട്ടാൻ പറ്റും വാർക്കാത്ത കാരണേ അപ് മേലടുക്കാൻ പറ്റുമ്പോ എടുക്കാന്നുള്ള മട്ടില് അങ്ങനെ ഇട്ടതാ
അവിടെ എന്താ ഭക്ഷണക്കെ ഉണ്ടാക്കിയോ
ആഹ് ഭഷണൊക്കെതാ ചോറൊക്കായി കുട്ടിളൊക്കെ പോയി..
എഹ് എത്ര കുട്ട്യോളാ
എനിക്ക് മൂന്നാളാണ്
ഏഹ് അഹ്ശരി. സ്കുളു..
ആഹ് പിന്നെ മ്മാ മോള് ലാബിലാണ് മുത്ത മോള്. അത് ഇരുവത് ഇരുവത് വയസ് ഇരുവത്തൊന്ന് വയസ്സായി.
ഏഹ് അഹ് ശരി.
ത്തയിന് രണ്ടാമത്തെ പത്തൊമ്പത് വയസ്സ്. പിന്നെ അയിന്റെ താഴെ ഏഹ് കൊറച്ച്. ഏഹ് ഇല്യ മോള മു ത്ത ആഹ് മോളാണ് മു മുത്തത് ഇരുപത്തൊന്ന് വയസ്സായത് ആഹ് അവള കല്യാണണ്ട് റെഡി ആയിക്ണ്. ഏപ്രിൽ നാലാന്തി അടുത്തെ ഉം
ആഹ് ആഹ് ആഹ്
മോള കല്യാണം മോന് പത്തൊമ്പത് വയസ്സ് ഉം അത് എ സി മെക്കാനിക്കിന്റെ കോഴ്സ് ചേർത്തിട്ട് ഇവടെ. പോളി ചേർത്ത അയിന്റെ സർവീസറ്റ് ഇങ്ങനെ പോണ്ട്.
ഏഹ് അഹ് ശരി ഏഹ് എന്താപ്പ അങ്ങനെ നീട്ടി നിസ്സയിച്ച് കല്യാണം.
എന്ത് മൊളതാ ആഹ് മോളത് ഇത് തന്നെ ഏഹ്
ആഹ് ഫുള്ളക്കാണ്ടോ.
അത് ഓൾക്ക് തന്നെ അവൾക്ക് ഇരുപത്തി രണ്ട് വയസ്സായിട്ട് മതി കല്യാണം.
ആഹ് മതിന്ന്ള്ളതില് ആഹ് കുട്ടിളെ ഡിമാൻഡണല്ലോ ഇപ്പ നോ ക്കണ്ടെ.
ഉം അപ്പോ ഓൾക്ക് ജോലി ആവണം ട്രെയിനിങ്ങ് പോര ജോലിയ ട്ടി ജോലി കേറിട്ട് മാത്രം കല്യാണം മതിന്നൊക്കം. അടിച്ച ഏൽപ്പിച്ചണം കല്യാണം അന്നാര മോളൊന്നും പറയണ്ട ഉം വേണ്ട അപ്പ തന്നെ വേണ്ട ആഹ് ഇല്ല ദൂരൊന്നുംല്ല അധികന്നുല്ല ഇവിടെ പോത്തന്നോര് പറയും അവിടെ
ഏഹ് രാവിലെ എന്താന്ന് കടികളൊക്കെ ഇണ്ടാക്കിയേ
രാവിലെ ദോശ മുട്ടക്കറി ഉണ്ടാക്കി കുട്ടികളൊക്കെ പോയി അനിപ്പോ ഞാനിഞ്ഞ് പിന്നെ തുടക്കാണ്ട് അടിച്ചടി തുട ചില്ല അതും കൂടി ചെയ്യാണ്ട് രണ്ടെണ്ണം തീരിമ്പാനുണ്ട് ആഹ് ഉള്ളതൊക്കെ ആയി കുട്ടികളൊക്കെ പോയിയും ചെയ്ത് ഇനിപ്പൊ ഞാൻ ഒരാളെ ഒറ്റെക്കെ ഇണ്ടാവുള്ളൂ മീമത്തി
എന് ശരി അപ്പൊ നേരത്തെ വരോ രാവിലെ മീനൊക്കെ ആഹ് വൈകീട്ട് വാങ്ങിയക്കും ഉം ഉം ആഹ് ശരി ആഹ് ആഹ് ആഹ്
അങ്ങനെക്കെ പിന്നെ എന്തൊക്കെയാണ് അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്
ഞാന് ഹസ്ബൻഡ് നാല് മക്കളാ
അതെ ആഹ്
ഉം വല്യ മോന് ഇപ്പ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക് കൊടുത്തു ഉ ഇപ്പോഅലോട്ട്മെന്റ് ഇണ്ട് ഫസുത്തില് കിട്ടിയിട്ടില്ല ഇന്നത്തില് എന്താണവാ ആ ആഹ് രണ്ടാമത്തെ ആളി ഏയാം ക്ലാസ്സിലാണ് മൂന്നാമത്തെ രണ്ടാം ക്ലാസ്സിില്
ഉം
കുട്ടിക്ക് രണ്ട് വയസായി
രണ്ട വയസ്സല്ലേ എന്റെ ചെറുത് ഒമ്പത് വയസ്സ് ഇവരെക്ക കുറച്ച ലേറ്റ് ആണ് അവന് ഇളയ മോന് മോനക്ക് മറ്റ മോനക്ക് പത്ത വയസായിട്ട് ഇതിന പ്രസവ്ച്ച പിന്നെ അങ്ങനൊക്കെ
ഏഹ്
പിന്നെ നാല് കുട്ടികൾയിര്ന്ട്ടാ മോൻ മരിച്ചതാണ് മോൻ മരിച്ചട്ടപ്പോ രണ്ട വർഷം കഴിഞ്ഞ് മൂത്ത കുട്ടി ആഹ് മോളെ മൂത്തത് മോനുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് വയസ്സായിരുന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായപ്പോ മരിച്ചു അത് മോന് ജന്മനാ ദിന്ന ശേഷി കുട്ടിയായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പ അങ്ങനെ അ പിന്നെ കുട്ടിക ഒന്നും ചെയ്തിട്ടന്നാ മ ഇരുപത്തി രണ്ട് വയസില്
ആഹ് ശരി
അങ്ങനെ രണ്ട വർഷായി മരിച്ചിട്ട്
ആ രണ്ട വർഷ ആയി ഓരോ വിതി നമുക്ക് നാലാം മാസത്തിൽ കണക്കാക്കണതൊക്കെ വാങ്ങണ്ടേ
അതന്നെ
അതല്ലെ
ആ അങ്ങനെ
നിങ്ങെന്താതിരുമ്പ മെഷീനിൽ ഇടൂല കല്ലുമ്പ തന്നെ തിരുമ്പ
ഞാനേ ഇപ്പൊ മിഷീൻ തിരുമ്പള കേടായിക്ണ്ഉണക്ക കുഴപ്പില്ല അപ്പൊ ഇൻക്ക് കൈവേദന എപ്പളും കൈവേദന അപ്പൊ ഞാൻ ന്ത് വിചാരിച്ച ഇതിപ്പോ കല്ലുമ്പോ തിരുമ്പ നല്ലത് കാരണം കൈവേദന മാറിയോട എന്റെ കയ്യാട് കൈവേദന മാറി കല്ലുമ തിരുമ്പല് തുടങ്ങിയപ്പ
ആഹ് തിരുമ്പല് ഒടങ്ങിയപ്പ ഉം ആ ശരി മക്കളൊക്കെ കൊലതൊക്കെ കഴിച്ചു പോയതേക്കാ രം ഒന്നും എടുക്കൂല്ലേ പണികളൊന്നും എടു തരൂലേ രാവിലെ അയിനൊന്നും ടൈം ഉണ്ടാവില്ല ഹലോ ഹലോ